ഓ
ഹലോ
എന്തുണ്ടെടീ വിശേഷം സുഖാണോ
ആണെടീ സുഖവാ നീയിപ്പൊ ഒത്തിരിയായല്ലോ എന്നെ വിളിച്ചിട്ട്
അതാ അതുകൊണ്ടാ പിന്നെ ഞാൻ വിളിക്കാ വിചാരിച്ചത് കൊറേ ആയില്ലേ സംസാരിച്ചിട്ടൊക്കെ
ഉം ആണാ ണ് പിന്നെന്താ വിശേഷം
ഉം വിശേഷം എന്തുവാടി മഴയൊക്കെ തന്നെ അവിടെയോ
ഇവിടെ അങ്ങനെന്നെടി മഴയും അങ്ങനത്തെ കാ
ആ ആ പിന്നെ ഫുഡൊ കഴിച്ചോ
ആ ഫുഡ് കഴിച്ചെടി അങ്ങനെ താമസിച്ചു പോയിന്ന് കഴിക്കാൻ
ആ അതെന്ത് ലെയ്റ്റായത്
ഇന്നിപ്പോ സൺഡേ അല്ലേ അതുകൊണ്ട് കൊറച്ച് ചിക്കനും ഫ്രൈയും അങ്ങനെ കൊറച്ച് പരിപാടികളായിരുന്നു വീട്ടില്
ഓ ഒന്ന് ചിക്കൻ ആണല്ലേ സ്പെഷ്യല്
ആ ചിക്കൻ ആയിരുന്നു
ആ നീ സ്പെഷ്യല് ങ്ങനെ ചിക്കനൊക്കെ ങ്ങനെ കോളേജിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കൊണ്ട് വരത്തില്ലായിരുന്നോ നല്ല ടേസ്റ്റ് ആയിരുന്നു പ്രത്യേക റെസിപ്പി ഒരു കൂട്ടൊക്കെ വെച്ചിട്ട്
ആ അത് നിങ്ങക്ക്ല്ലാർക്കും നല്ല ഇഷ്ടമായിരുന്നല്ലേ ഞാൻ ഓർക്കുന്നതൊക്കെ
എ ഈ സവാളക്കെ കൂടുതൽ ഇട്ടിട്ട് എന്തൊരു മസാലൊക്കെ നല്ല മസാലയുടെ ഫ്ലേവറായിരുന്നുഈ സവാളക്കെ വഴറ്റിയിട്ടൊക്കെ സവാളയുടെ ഒക്കെ രുചി വെന്ത് വരുമ്പോ ഉള്ള ആ രുചിയൊക്കെ
അത് കറക്റ്റ് ആയിട്ട് അമ്മാക്കെ അറിയത്തുള്ളടി എനിക്ക്പോലും അറിയത്തില്ല പറഞ്ഞു തരത്തില്ല
അപ് അപ്പൊ അമ്മ ആനല്ലേ അതൊ ക്കെ വെക്കുന്നത്
പിന്നെ ഞാന് ഹെല്പ്പർ സഹായം മാത്രേ ഉള്ളൂ മെയിൻ ഷെഫ് അമ്മായ
എ അതുപോലെ നമ്മള് എ കോളേജില് നമ്മളെഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് മറ്റല്ല വെണ്ടക്ക ഫ്രൈ ചെയ്തതൊക്കെ
ആ അയ്യോ അ അടിപൊളി അത് ചെറ ചെറുതായിട്ട് വെണ്ടക്ക അരിഞ്ഞ് അത്
സോയാബീനൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട്
ഉം അവള് കൊണ്ടുവരുന്ന എല്ലാ അടിപൊളിയായിരുന്നു വെണ്ടയ്ക്ക പിന്നെ പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞു തേങ്ങയൊക്കെ ഇട്ട് വറുത്തത് ചമ്മന്തിപ്പൊടി കുരുമുളക് ഇട്ട് പൊരിച്ച മൊട്ട എല്ലാം അടിപൊളിയായിര്ന്ന്
അതാ ചമ്മന്തി പൊടിയൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വാരിത്തിന്നത്തില്ലേ എന്ന ചോറ് കഴിച്ചു കഴഞ്ഞിട്ട് അയ്യോ എന്തോരു ടേസ്റ്റ് ആയിരുന്നു അതൊക്കെ
അവളുടെ ഫുഡിന്റെ എല്ലാം ഫാൻസ് ആയിരുന്നു അവടെ നമ്മുടെ ക്ലാസ്സിലെ എല്ലാവരും
അതെ എല്ലാരും ഇങ്ങനെ
എന്തുവാ ഒണ്ടേ ഉള്ളേെന്നും പറഞ്ഞു
ജൂനിയേഴസൊക്കെ വരത്തില്ലായിരുന്നോ
ആ എല്ലാരും വരുവായിരുന്ന് വന്ന് നമ്മളിങ്ങനെ പാത്രത്തിലൊക്കെ കൈയിട്ട് വാരിക്കൊണ്ടക്കെ പോ ഭയങ്കര ഒരു ആ ഫുഡിന്റൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ ഇപ്പാലോയ്ക്കുമ്പോ നമ്മള് ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നുണ്ട്
അവിടെ എന്തുവായിരുന്നു ഇന്ന് സ്പെഷ്യല്
പിന്നെ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല അ മീൻകറി എല തോരൻ അതൊക്കെ ആയിരുന്നു എലക്കെ ആകുമ്പ കൊറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാ വിചാരിച്ചു
അങ്ങനാണ് ഇപ്പൊ ഇവിടൊന്നും കിട്ടാറേ ഇല്ല പണ്ടൊന്നും ചീരയൊക്കെ കഴിക്കുമ്പോ നമുക്ക് വല്യ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പൊ കിട്ടാതൊക്കെ ആകുമ്പോ കൊതി അതൊക്കെ കഴിക്കാൻ
അതാ പണ്ടത് നമ്മളെ വീട്ടിലൊക്കെ എലത്തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ അത് ഇപ്പോഴാണ് നമുക്ക് അതിന്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടി തൊടങ്ങിയന്ന് തോന്നുന്നു ഇപ്പോഴൊക്കെ ഞാൻ ഇലക്കറികളൊക്കെ വെച്ചാ നന്നായിട്ട് കഴിക്കും ഇപ്പൊ പണ്ടൊക്കെ നമ്മളത് സൈഡിൽ നീക്കി കളയൊക്കെ ചെയ്യുയായിരുന്നു പക്ഷെ ഇപ്പൊ അത്ക്കെ വെച്ച് കയ്ഞ ഞാൻ മുഴുവൻ കഴിക്കാറുണ്ട്
ഇതൊക്കെ എന്തോരോ ഹെൽത്തി ആണ് നമ്മൾ ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നെ എന്തോരോ എന്താ വിറ്റമിൻ ആയാലും നമ്മുടെ ശരീരത്തിന് ആവശ്യായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇതിനകത്തൊക്കെ ഉണ്ട്
അത് അയണും കാൽസ്യം ഒക്കെ എല്ലാം ഉണ്ട് അതുമല്ല വെക്കുന്നവരുടെ ഒരു ഇതനുസരിച്ച് വെക്കും എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ നല്ല തേങ്ങയൊക്കെ നല്ല പോോലെ അരച്ച് അതിനകത്ത് മഞ്ഞപ്പൊടിയും ഏത് ജീരകവും ഉള്ളും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒരു അങ്ങനെ ഒരു പ്രത്യേക ഒരു കൂട്ടാക്കി അങ്ങനെ ഇലയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ഒരു അരച്ച അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചു നേരൊക്കെ ഇങ്ങനെ ഫ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് വേവിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും
ആ പിന്നെ വെളിച്ചെണ്ണ മണ്ടൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും
ലാസ്റ്റ് ആവുമ്പോത്തേ ഇത്തിരി ആ വെള്ളമ ഒക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചച്ച് കഴിഞ്ഞാൽ സെറ്റ ആായി
ഒത്തിരിയായി കിട്ടിയിട്ട് പിന്നെ നമ്മള് ചീര മാത്രമല്ലല്ലോ മത്തേല മുരിങ്ങല അങ്ങനെയുള്ള പയറിന്റെ അല അതൊക്കെ ഇങ്ങനെ അല തോരാനായിട്ട് വെക്കത്തില്ലേ എല്ലാം നല്ലതാണ് എന്നാലും ച ചീരയാണ് ഒരു ടേസ്റ്റ് കൂടുതല്
ആനന്നെ ഇവിടെ എല്ലാം കൂടെ മിക്സ് ചെയ്താ വെക്കുന്നത്ഈ മുരിങ്ങിയ ഇല മത്തന്റെ ഇല പിന്നെ ഷുഗറിന്റെറെ ഒക്കെ ഇല ഇതൊക്കെ പറഞ്ഞ ഇലുണ്ട് അതെ പയറിന്റെല എല്ലാം കൂടെൊക്കെ മിക്സ് ചെയ്തായിരിക്കും വെക്കുന്നത്
എനിക്ക് മുരിങ്ങയില അത്ര ഇഷ്ടല്ല അതൊരു കയപ്പ് ഫീൽ ചെയ്യും പിന്നെ ർ അങ്ങനെ തോന്നുകോണ്ട് മുട്ടയെ മുട്ട പൊരിച്ചിട്ടിട്ട് കൊ അതില് കുറെ മുരിങ്ങയില ഇട്ട് അങ്ങനെ ഒരു തോരം വെക്കും അത് നല്ല ടേസ്റ്റ ആ
ആഹ ചിലവർ അങ്ങനെ വെക്കും ഇലയിലൂടെ മുട്ടയൊക്കെ പൊട്ട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു തോരനാക്കി വെക്കും പക്ഷെ നമ്മളിവിടെ കൂടുതലും വെക്കുന്നതല്ലാതെ ആ ഇത് ഇലകൾ മാത്രമായിരിക്കും
ചെറിയ പിള്ളോരെയൊക്കെ കഴിപ്പിക്കണമെങ്കിൽ ഈ മുട്ടയൊക്കെ ഇട്ടാലേ അവര് കഴിക്കത്തോളല്ലോ
ആഹ അത് ശരിയാ അവരൊക്കക്കെ കൊടുക്കണമെങ്കില് ഏ മുട്ടയ കിട്ടാലേ മുട്ട അല്ലെങ്കിൽ മീനൊക്കെ നിർബന്ധമായിരിക്കും
അണാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഒത്തിരിയായി അല്ല തോരനൊക്കക്ക് കഴിച്ചു പിന്നെ ഓരോന്നും ഓരോ സമയത്ത് കഴിക്കരുതന്നുണ്ടല്ലോ ഇത്
ആ അതാ ചില മാസങ്ങളിലൊക്കെ ഇത് കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പ ആർക്കാ ഇതൊക്കെ വെക്കാനെങ്ക സമയം എല്ലാരും ഇത് പുറത്ത പോയല്ലേ ഫുഡൊക്ക കഴിക്കുന്നു ഉച്ചക്കാ ആണെങ്കിലും വൈകിട്ടൊക്കെ ആണെങ്കിലുംൊക്കെ ഇപ്പൊ കൊറെ ഈ ഫുഡിന്റെ കൊറെ ഫുഡ് ൊക്കെ ഓരോ സ്പോട്ടിലാണെങ്കിലും കുറെേ ഫു് ഫുഡ് സ്പോട്ടുകളൊക്കെ നമുക്ക്ിപ്പ കാണല്ല
ആ കാണ ഇപ്പ എല്ലാരും അതിന്റെ പുറകില്ല മറ്റേ വ്ളോഗേഴ്സും അവര് ഓരോന്ന്ും പുതിയതായിട്ട് പരിചയപ്പെടുത്തും വീഡിയോ കാണും ആൾക്കാാര് പോവും
അതാ ഇപ്പൊ നമ്മളിപ്പൊ സോഷ്യൽ മീഡിയ തു പററഞ്ഞാലും ഒക്കെ കുറേ പേര് ഇങ്ങനെ അവര് ഈ ബ്ളോഗ ഒക്കെ എടുത്തിട്ട് നമുക്ക നമുക്ക് അറിയാവുന്ന സ്ഥലത്തായിരിക്കും പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലായിരിക്കും
പക്ഷെ നമ്മൾ ഇതൊക്കെ കണ്ട കേട്ട് അവിടെ ചെല്ലുമ്പോ ഈ പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല നോർമൽ ആയിരിക്കും ഇവര് കൊടുക്കുന്നത് അത്രയും വലിയൊരു ഹൈപ്പാണ് ആ ഒരു സ്ഥലത്തിനും അവിടുത്തെ ആഹാരത്തിനും ഭയങ്കര വിലയായിരിക്കും ചിലപ്പം വൃത്തിന്ന് പറഞ്ഞ കാര്യം അവിടെ ഉണ്ടാവാ ല്ല അങ്ങനെയൊക്കെ കൊറെേ നെഗറ്റീവ് ഉള്ള ഒരു സ്ഥല ആരിക്കും ഈ വീഡിയോയിലൂടെ ഒരുര് ആൾക്കാരിലോട്ട് ഒരു തെറ്റായിട്ടുള്ള അറിവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന
ആ അത് നീ പറഞ്ഞത് ശരിയാ നമ്മള ഈ വീട് കൊണ്ട് ചെല്ലുമ്പഴേും ചിലപ്പോ നമുക്ക്ത് ഇഷ്ടപ്പെടണന്നല്ല അവർ കൊടുക്കുന്ന ഒരു ഹൈപ്പിനുള്ള ആഹാരമ ഒന്നും അവിടെ കാണത്തില്ല പിന്നെ ചില അടുത്താണെങ്കിൽ വൃത്തി കാണത്തില്ല ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലേ ചിലപ്പം വൃത്തിയ ഒന്നും കാണത്തി അപ്പൊ പിന്നെ നമ്മള് ഹൈപ്പ് കണ്ടിട്ട് പോണ ഒരിതേ ഉള്ള
എത്രോ പേർക്ക് ഇതുപോലെ ഫുഡ് പോയ്സൺ ഒക്കെ ഉണ്ടായിട്ട് ഇവരുടെയ ഒക്കെ ഈ വല്യ വല്യ ഹോട്ടലുകളുടെ അടുക്കളയിൽ പോയാൽ ചിലപ്പോ നമ്മള് നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ലായിരിക്കും അങ്ങനെയൊക്കെ എത്രയോ കേസുകൾ പിടിച്ചിരിക്കുന്നു
അയ് ശരി ഇപ്പ തന്നെ ഇടക്ക് എന്നെ ഇത് ഫുഡ് ഇങ്ങനെ ഫുഡ് പോയ്സൺ ആയിട്ട് രണ്ടുപേര് മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ
ആഹ് എനിക്ക് ഓർമ്മയുണ്ടാ വാർത്ത കണ്ടത് ഈ ഇടക്ക് ആഹ് കടയിൽന്ന് മറ്റേ പാക്കറ്റ് ചപ്പാത്തി ഉണ്ടല്ലോ
ആഹ്
അത് കഴിച്ചിട്ട് ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും വോമിറ്റിങ്ങ് പിടിച്ചായിരുന്നു നമുക്കത് ഏറ്റവും ലാസ്റ്റാ മനസ്സിലായത് ചപ്പാത്തിയുടെ ആണെന്ന് ചിക്കനും കഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനാണെന്നാ കരുതിയത് പിന്നെ മനസ്സിലായി ചപ്പാത്തി കഴിച്ചവർക്കാണ് പ്രശ്നൊന്നും ഒരാള് കഴിച്ചില്ല ചപ്പാത്തി അയാക്കോക്കെ അവർക്ക് മൂന്ന് പേർക്കും വയ്യായിരുന്നു
അതെന്നെ ഉണ്ടാക്കുന്ന രീതിക്ക് ആദ്യൊക്കെ ഭയങ്കരായിട്ട് നല്ല രീതിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഇവർക്ക് ഇതൊക്കെ ആൾക്കാരുടെ ഓർഡേഴ്സൊക്കെ കൂടി കൂടി വരുമ്പോഴത്തേക്കും അവരെ എളു പ്പത്തിന് എങ്ങനെങ്കിലും ചിലപ്പോ ഉണ്ടാക്കി എടുക്കുന്നത് തന്ന അത് ആൾക്കാർക്ക് ഏത് രീ ബാധികുന്നോ ഒന്നും അവര് ആലോചിക്കില്ല അവർക്ക് ൺലി പ്രോഫിറ്റ് അത്രല്ലേ ഒള്ളു
അ തുടക്കത്തിലുള്ള ശ്രദ്ധ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ലാഭത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ പഴയ ഓയിലൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെ മാറാരോഗങ്ങളാ വരുന്നത് നമ്മള് വീട്ടിത് കെയർ ചെയ്യും ഹോട്ടലിലുള്ളോര് എന്തിലൊക്കെയാ ചെയ്യുന്നത് നമുക്കൊന്നും അറിയത്തില്ല പൊരിച്ചതും കരിച്ചതും നമ്മൾ കേറുമ്പോഴേ മന്തി അൽഫാം അങ്ങനെ ഓർഡർ ചെയ്യുന്നത് ഇതൊക്കെ എന്ത്‌ ഓയിലാണ് എങ്ങനെയാണ്ത് കുക്ക് ചെയ്യുന്നത് ഒന്നും നമുക്കറിയത്തില്ല
അത് ശരി എങ്ങനെയുള്ള ആഹാരൊക്കെ കഴിച്ചിട്ട് എത്ര പേർക്കാ വല്യ വല്യ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്ന ക്യാൻസർ പോൽത്തുള്ള രോഗങ്ങള അതെക്കെ നമ്മുടെ ഒര് ജീവ്ത ശൈലിയുയായിട്ടും ബെന്ധെപ്പെട്ടിരിക്കുവല്ലോ ഇങ്ങനെയ്ള്ള രോഗങ്ങളൊക്കെ വെ ര്ന്നത്
ആഹ് ഇപ്പൊ എല്ലാവരും കൊറേ കൂടെ നേര്ത്തെ അല്ലേ മരിക്ക്ന്നത് പണ്ടത്തെക്കാട്ട്ലും പണ്ടൊക്കെന്ന് വെച്ചാ എത്ര വയസ് ത്‌വരെ നമ്മടെ അമ്മൂമ്മമാരെക്കെ ജീവിച്ചിര്ന്ന് ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നാപ്പത് അമ്പത് വയസ്സ്കൾലൊക്കെയല്ലേ ആൾക്കാര് മരിക്ക്ന്നെ
അതെ അതിന്റെയൊക്കെ മെയിൻ കാരണം നമ്മള് ജീവിത ശൈലി ഫുഡ് സ്റ്റൈലൊക്കെയാണ് ഇപ്പം എല്ലാർക്കും വീട്ടിലുണ്ടാ ക്ക്ന്ന ആഹാരം കഴിക്കാൻ വയ്യ എല്ലാരും വെളീന്നു ള്ള ആഹാരങ്ങള് ഈ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയൊക്കെ ഉള്ളെ അല്ലേ ഇപ്പഴും ഫറെയെത്തൊള്ളൂ
ഉം പിന്നെ അവരെല്ലം വെറ്തെ ഇര്ന്നവരും അല്ലല്ലോ അവരൊക്കെ കൊർച്ചുടെ എന്താ മേലനങ്ങ്ന്ന പണികള് ചെയ്തിര്ന്നവരല്ലേ
ആഹ് അതാ ഇപ്പ എല്ലാവരും
കെളയ്ക്കാനും അങ്ങനൊള്ള പണികൾക്കൊന്നും എറങ്ങ്ന്ന്ല്ലല്ലോ
ഇപ്പൊ എല്ലാത്തിനും ഓരോ മെഷീൻസാെണ്ടല്ലോ ഇപ്പൊ പുല്ലൊക്കെ എട്ക്കാൻ തൻ ന്നാണെങ്കിലൊക്കെ ഓരോ മെഷീൻസെക്കെ കാണാ അപ്പൊ പിന്നെ അത് വെച്ചിട്ടായ്രി എല്ലാവരും കൂട്തല് ജോലിയൊക്കെ ചെയ്യ്ന്നെ അപ്പം ശരീരം എന്നാ അവ്ടെ അനങ്ങ്ന്ന്ല്ലല്ലോ ഒള്ള കൊഴുപ്പൊക്കെ ആണെങ്കിലങ്ങ് അങ്ങനെന്നെ ന നമ്മടെ ശരീരത്തി നിക്കേ ചെയ്യുന്നത്
കൊച്ചു പ്രായത്തിലേ ഒണ്ട് എല്ലാവർക്കും
ല് കൂടുതല് ഹൈ ഷുഗറെക്കെ ആരിക്കും ഇപ്പോ വര്ണത് അത് നമ്മുടെ ശരീരത്തിന് വ്യായാമം ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴേക്കാണ് അതുപോലെ നമ്മുടെ ഫുഡിലൊക്കെ ഒണ്ടാവുന്ന ആ ഒരു മാറ്റങ്ങള് കാരണമാണ് ഷുഗറൊക്കെങ്ങനെ ഷുഗറ് ബി പിയൊക്കെ ഇങ്ങനെ ഹൈ ആവുന്നത്
ഉം പിന്നെ ചെറിയ പിള്ളോരൊക്കെ ആയാലും ജങ്ക് ഫുഡ് കൊറെ കഴിച്ചിട്ട് അമിതവായിട്ടുള്ള വണ്ണോം ബോഡി ആക്റ്റീവ് ആവാതെ ഇരിക്കുന്ന കൊണ്ടുള്ള വണ്ണം
ആഹ് അത് ശെരിയാ ഈ കുഞ്ഞു പിള്ളേർക്കാക്കെ നമ്മള് കഴിക്കുന്ന ആ ഒരു രീതി തന്നെ പിന്തുടർന്ന് കൊടുക്കും ഈ പണ്ടുള്ളവരോക്കെയാണെങ്കില് ഈ കാക്കുറുക്ക് മറ്റേ ഏത്തക്കാ പൊടിയൊക്കെ ഒണ്ടല്ലോ അത് പിന്നെ റാഗി ഏഹ് ഈ ചോളം പൊടി അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് പ പക്ഷേ ഇപ്പോ ഒള്ളവരൊക്കെയാണെങ്കില് അവരെന്തോ കഴിക്കുന്നത് മന്തിയാണെങ്കി മന്തി അതുപോലെ ഈ ബിരിയാണി ആണെങ്കി ബിരിയാണി അങ്ങനെയാണ് കുഞ്ഞുങ്ങക്ക് കൊടുക്കുന്നത് അവർടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ കാര്യത്തില് അങ്ങനെ ആരും ശ്രദ്ധ കൊടുക്കാറില്ല
കൂള്ല് പഠിക്കുന്ന ചെറിയ പുള്ളേര് രണ്ട് രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കുന്നെ അവർക്കൊക്കെ സ്നാക്സ് കൊടുത്തുവിടുന്ന അതുവെല്ലാം അവർക്ക് മതി എന്നാലേ കഴിക്കത്തോളൂ.
ആഹ് അതവരിക്ക് ഇപ്പോ എല്ലാ ദേവസോം കുഞ്ഞുങ്ങക്ക് എല്ലാ ദേവസോം മന്തി കൊടുത്താലും അവർക്ക് സന്തോഷവാണ് കഴിക്കാനെ കഴിക്കും. ഇപ്പോ ആഹാരങ്ങളന്നെ അവർക്ക് കഴി കഴിക്കാൻ വല്യ താല്പര്യം കാണത്തില്ല. അത് നമ്മളെ ശീലിപ്പിച്ച് കൊണ്ടുവരു